ഹലോ അലോ അലോ ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് അല്ലേ ആ എന്താ ഇത്ര നേര മുണ്ടായ്ടെ ഇന്ന്
ഞാൻങ്ങോട്ട് മുണ്ടുണ്ടല്ലോങ്ങള് പറഞ്ഞ ഇങ്ങോട്ട് കേൾ
ഏഹ് ഞാൻ കർതി റൈജ് ലൈനാ ആയിട്ടായിരിക്കുംന്ന് നിങ്ങള് പറയണ ഒന്നും കേൾക്കുന്നില്ലനാ കരുത് ഞാൻ പറയണ കേ ഒക്കെ ഉണ്ടാവൂല അ
ആഹ നങ്ങളും പറയണെങ്കി കേട്ടിില്ല ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പറയണ്ട്
ഇപ്പോ ഓ ഓ കൊറ ഇത്തൊക്കെ ഇറങ്ങിരുന്ന ഒന്ന്
അങ്ങനെ പറത്ത ആ പറത്ത് കറങ്ങിയത്ന്ന ഒന്ന് പല്ല് കാണ
ഏ ക്ലാസ ആയിട്ടുണ്ടാവലോല്ലേ ഹലോ
ഹലോ
അത് പിളർ അവനില്ല ഹലോ അത്െ കക്ലിയർ ആവത്ത്
അരാ പില്ല
ഏ ഞാൻ പർണ ങ്ങക്ക് കേക്ക്ന്നില്ലേ
ഹലോ ക്ലിയറാവില്ല ആഹ് കേക്കണ്ട് പക്ഷെ വല്യ ക്ലിയർ കിട്ടണില്ല
എന്താവല്ലേ നിങ്ങള് ഒന്ന് റേഞ്ച് ഇപ്പൊ ആക്ക് കേക്കണ്ട്
ആ ഓക്കെയ
ഇപ്പൊ കേക്കണ്ടോ
ഓ
ഫ്രാൻസ ഒക്കെ ആയിട്ട് പൊറത്ത പോക്കണ്ടോ തയ്ക്കണ
ആഏ
ഫ്രണ്ട്സ ഒക്കെ ആയിട്ട് ട്രിപ്പ ഒക്കെ പോക്കണ്ട
ഓ അതൊക്കെ ഇണ്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട്
ഉ ഇപ്പടുത്തൊക്കെ പോയി ആഹ ഞങ്ങള് കഴിഞ്ഞ ായറാഴ്ച ഇങ്ങനെ മഴൊന്ന കൊറവുണ്ടായിരുന്നല്ലോ അപ്പൊങ്ങനെ ഒന്ന് പുൊറത്ത ക ഇറങ്ങിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട്
എവിടക്കൊക്കെ പോവന
ഓ രണ്ട് ട്രിപ്പയിട്ട് അങ്ങനെ പോയതാ ഉ ഹലോ
വൺഡേ ട്രിപ്പോ
ആഹ അങ്ങ് കണ്ടക്കലേറാവലില്ല നിങ്ങള് മുറിഞ്ഞും മുറിഞ്ഞും സംസാരിക്കണ പോലെ
എനിക്ക് ഇങ്ങാലത്ത മുറിഞ്ഞ മുറിഞ്ഞഞ് കേക്കണ്ട് ഇങ്ങോട്ടേക്ക്
ഏ ഹ് റൈഞ്ചില്ല.?
ഇവിടെ നല്ല റേഞ്ച് ണ്ടല്ലോ ഇവിടെ മഴയൊന്നും പെയ്യണ്ല്ല്യ പറയ്മ്പോ ഫുൾ റേഞ്ച.
ഏ ന്ന് മഴ പെയ്തിരുന്നോ.? ആ പാട്ടിന്റെ എയ്താണ്ട്.? ഏ. മ് ഏ വടെ രാവിലെ മുതല് ഉച്ചവരൊക്കെ പിന്നങ്ങനെ കൊറച്ച് കയിഞ്ഞപ്പൊ പിന്നെ
ങ്ങളെ ഹോബി ന്താ.
പ്രത്യകിചൊന്നുല്ല ഇപ്പഴ്ത്തെ ഹോബി ന്താ പറഞ്ഞ് കയ്ഞ ഭയങ്കര ഒച്ചപ്പാടോ ഫുഡ് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി നിന്ന് വീട്ടിൽ ണ്ടാക്കി ഏ വീട്ട്ലുണ്ടാക്കിയ ഒന്നല ഇഷ്ടം. ഫുഡ് സ്പെഷ്യൽ സ്പെഷ്യല് ഓരോരോ അറങ്ങിയ ഫുഡ് ണ്ടാവല്ലോ. ‌ടൌണി ലൊക്കെ. അത് പോയ് കയിക്ക ഭയങ്കര ഫുഡ്
ഹ് ഹ് ഹ് ഐ
ആ ന്നെ - പക്ഷെ ന്ന ഫുഡ്‌ ക്രാമിൻസ് ന്നുള്ളു അയ്നുള്ള ഒന്നും ഇല്ലേനു ഹ് ഹ് തടിയൊന്നുല്ല എങ്ങട്ടാ പോണേന്നാവോ.
ഹ് ഹ്
വേറെന്ത ന്ന്ട്ട് ങ്ങളെന്തേലും തിന്നാണോ
പിന്നെന്താ ഹസ്ബൻറ് വന്നോ.
ഇല്ല ഞാൻ ന്റെ വീട്ടിലാണ്. ആ ഹസ്ബന്റ് നാട്ടിൽ ണ്ട് ഞാൻ ന്റെ വീ ട്ട്ക്ക് വന്ന്ക്ക ഇന്ന് ആ വെര് ട്ട്ണ്ട് ഞാൻ പ്പൊ വന്നിട്ടാകെ ഉം ഞാപ്പൊ വന്നിട്ടാകെ രണ്ടു ദിവസായുള്ളു. ഞ ഇനി കൊണ്ടരാൻ വരൂ പ്പം ഫോണ് ഒയ്ച്ചാല് ഒറ്റ പോക്കു പോകും അതായത് നമ്മ ഞാൻ അങ്ങോട്ട് പോക്കില്ല ഇന്റെ വീട്ടിലോക്കെ റ്റക് വരും അതായത് ന്റെ ആവശ്യല്ലേ വെരണ്ടത്. അപ്പൊ ഒറ്റക്ക്‌ അറിയാണ്ട് ങ്ങട്ട് വെരും ആ ആഹ ഇങ്ങോട്ട്റ്റക് പോക്കില്ല ഇല്ല കൊണ്ടൊരാൻ വെരും
അങ്ങോട്ട് വേണംന്ന് ന്നെ കൊണ്ടയിക്കോളി ന്ന്
ആ അത് വരെന്നാ വടെ നിക്കാനും ചെ
ഇത ഇന് ക്ക്
ഔ
ആ നാത്തൂമാര് പിന്നെ മൂത്തച്ഛന്
ആ മിണ്ടല്ലാ അവിടതന്നെ അനിയത്തിയ
ചോയ്ക്ക് ചോദിക്കാണ് അവിടാണോ ഇവിടാണോ കെടക്കണത്
അതെന്താ അവിടെവിടെ റൂമ് കൊറെണ്ടോ
രണ്ട് റൂമുണ്ട് അവിടെ ഇമ്മയും അനിയത്തീം കെടക്കു ക്കും ഇവിടെ ഞാൻ കെടക്കും അപ്പൊ ഓൾക്ക് ഞാൻ വേണം ചെലപ്പം അങ്ങനെ നിക്കാഹ് കഴിഞ്ഞേന് പിന്നെ കൊറച്ച് ഓവറാ
ഉം ഹസ്ബൻഡ് എവിടാ വീട്ടി നാട്ടിലാ ഗൾഫിലാ
ആ നാട്ടിൽ തന്നെ
ഓ ഉപ്പയെവിടെ ഗൾഫിലാ
ആ ഉപ്പച്ചി ഗൾഫിലാ
ഉം അനിയത്തി എന്താ പഠിക്കാണ് ചെറിയ മോളാ
ചെറിയ അനിയത്തി രണ്ടിലാണ് ഓളാ വന്നിട്ട് സംസാരിച്ചെ വലിയ അനിയ ഏഴിലാണ്
ആ രണ്ടരയറ്റോ ഉണ്ട് അല്ലേ
മോള് പഠിക്കാ
ആ ഇക്കാക്കയുണ്ട്
ഉം
ഓ ഇക്കാക്കെന്റെ മാരേജ് ഒക്കെ കഴിഞ്ഞിക്കുണോ
എന്തല്ല
ശരിയായിക്കും ആ ഇങ്ങളെ കല്ല്യാണനി ഇപ്പടുത്തുണ്ടോ
ഇന്റെ കല്ല്യാണ താണപ്പൊ എനിക്ക് എന്തോ ജോലി വേണം എന്നിട്ട് വേണം കല്യാണം നോക്കാന്
ഏ ക്ലാസ് എന്താ പഠിക്കാൻ ആഗ്രഹം
ഞാനിപ്പം ബി എ അറബിക്കല്ലേ
ഉം
എന്താപ്പ നോക്കാണോ
എന്തേലും വർക്ക് ജോയിൻ ചെയ്യണ്ടോ
എങ്ങനെ
എന്തേലും വർക്ക് ജോയിൻ ചെയ്യാ ആഗ്രഹമുണ്ടോ
ആ ഉണ്ട് എന്ത ഇങ്ങളെ കീഴിലുണ്ടോ എന്തേലും
അങ്ങനോയിച്ച ഒന്നൂല്ല എൻറെ അനിയത്തി അക്കൗണ്ടിങ് ആയിട്ട് പഠിക്കണത്
ആ
ആ അവളിപ്പ പ്ലസ് ടു കഴിഞ്ഞു അക്കൗണ്ടിങ് പഠിച്ചു ക്ക് അക്കൗണ്ടായിട്ട് ഇറങ്ങിയത് ജോ ഇപ്പൊ വൺ വീക്ക് ഒരു വൺ വീക്ക് അക്കൗണ്ടക്കെ ഏ പണിയെടുത്തിരുന്നതിനു ഒരു മാസത്തൊളൊക്കെ പിന്നെ ഇങ്ങനെ കല്ല്യാണം പിച്- പ്പോള് അവിടുന്ന് വീട്ടാര് പറഞ്ഞു ഇനിയിപ്പോ പോവണ്ട കല്യാണൊക്കെ ഉറപ്പിച്ചയല്ലേ ഇനി ഇവിടെ വന്നിട്ട് പോവാന്ന് പറഞ് അത് അങ്ങനെ പിന്നെ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കാന്ന് ചിന്തിക്കണ് അപ്പോ പിന്നെ അയിന്റെ
മറ്റേ ഫുള്ളാക്കി കൂടിരുന്നോ എന്നാല്
അല്ല അത് ഫുള്ളായി ഫുള്ളായി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു ഇനി അത് ഡിഗ്രി വേ- ഉണ്ടേ അടിപൊളി ആയിരിക്കില്ലേ അക്കൗണ്ടിങ്ങ് നല്ല സ്കോപ്പ് അല്ലേ
ആ ആഹ്
അപ്പ അക്കൗണ്ടിങ് പഠിച്ചിട്ട് ഡിഗ്രിക്ക് എന്താണ് ഡിഗ്രി വർക്ക് ചെയ്യാൻ പോയാ മതിയല്ലോ ഷോപ്പിലൊക്കെ
അതെ പിന്നെ ഇതോടുത്തെ ബില്ലിംഗ് സ്റ്റാഫ്ന്ന് വച്ചാ ആവശ്യമാണ്
ആ എവിടെയാണ് ആവശ്യം
അങ്ങനെയെല്ലാ ഇപ്പൊ ഫുള്ള് അങ്ങെതന്നെയല്ലോ വോക്കൻസികളൊക്കെ-
ആഹ് ഫുള്ള് വേക്കൻസിയുണ്ട്-
എനിക്കങ്ങനെ ഒന്നു കിട്ടുകാണെങ്കിൽ എനിക്ക് പോവാൻ ആഗ്രഹം ഉണ്ടേെന് കമ്പ്യൂട്ടർ ഒക്കെ അറിയാം-
ആ നിങ്ങക്ക് അകൗണ്ടിങ്ങ് അറിയോ- ആഹ് നിങ്ങോൾ പഠിച്ചിക്കണോ?
പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ വർക്ക് ചെയ്തുക്ക്ണ്-
ആഹ് ആഹ് -
കുറച്ച് മുമ്പ് വർക്ക് ചെയ്തിനി എന്റെ അടുത് ലാപ്പൊക്കെ ഉണ്ടായിനു-
വാ എത്ര വ ഏഹ് മാസം ഇന്റർവ്യൂ എടുത്തേ?
ഇന്റർവ്യൂ ഒന്നും ഉണ്ടായില്ലോ ഞാൻ പെട്ടെന്നന്നെ അയൽവാസി വിളിച്ച് ഞാൻ പോയി. ഒറ്റക്ക് ഒറ്റക്ക് പഠിച്ച ഒറ്റക്ക് ചെയ്ത് പിന്നെ നിർത്തി.
ഏഹ് എത്ര മാസൊ?
രണ്ട് മൂന്നാല് മാസം.
ഓഹ് കടേല് ഷോപ്പിലാ കേറിയത്? ഓഹ് അങ്ങനെല്ലേ നല്ല സ്കോപ്പ് ആണ് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാ. നമുക്ക് നമ്മളെ അത് നമ്മു ക്കെന്തായാലോല് ഒരു ഏണിങ്ങ്സ് എന്തേലും വേണം ഇക്കാലത്ത്.
ഒരാളെ കയ്യും കാലും പിടിക്കാൻ പോണ അവസ്ഥണ്ടാവര്ത്.
ആഹ് നമുക്ക് എന്തെലും വേണം.
ഞാൻ ഒക്കെ അയ്നോട് യോജിക്കുന്ന ആളാണ്.
എനിക്കങ്ങനെ കഴിഞ്ഞില്ല പക്ഷെ പരമാവധി ബാക്കിയുള്ളവരൊക്കെ അങ്ങനാ ഷേ നമ്മക്കേ നടന്നില്ലാന്ന്ള്ള വെഷമം കൊണ്ട്
ആഹ് ആതാണ് എന്താ ചെയ്യാം എന്തേലും ഒന്ന് കിട്ടയാ നെ സമാധാനായി പിന്ന അയിതന്നെ അങ്ങട്ടേക്
ആഹ് എങ്ങനെ ഹസ്ബന്റിന്റെ വീട്ടാരൊക്കെ എഹ് പഠി പ്പിക്കോ നല്ല ഉഷാറായ്നോ?
കുഴപ്പൊന്നുല്ല ഇന്നോട് പർഞ്ഞെ പഠിപ്പിക്കുന്നാണ്. ഞാൻ ന്റെ കല്യാണം തന്നെ നീട്ടിയത് പ്പം പഠിക്കണംന്ന് പറഞ്ഞിട്ടാ
ഉം
എനിക്ക് ഇപ്പോഴത്തെ കുട്ടികൾ വെച്ചിക്കാണെലും എന്താ പറയാ ഇതാണ് സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണം എന്നുള്ളവരാണ്
ആ സത്യാണ്
കാരണം ഓരോരുത്തരുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ട് യൂടൂ ബിലാവട്ടെ ഓരോ
പിന്ന നമ്മളെ മുഖാമുഖം നേരിട്ട് തന്നെ ഞമ്മള് കാണണ്ടോ ഒരു നമ്മളെ സ്ഥലത്ത് നടക്കണൊക്കെ
അതെന്നെ
ഉം
അപ്പൊ പിന്നെ വിചാരിക്കാം മ്മക്ക് സ്വന്തം കാലില് നിന്നിട്ട് മതി വേറെന്തും
എന്ന ഞാൻ പിന്നെ വിളിക്കാട്ടോ പേഴ്സ്ണൽ അഹ്